ഹലോ ആഹ് കേൾ കാ കേൾക്ക ഞാൻ പറയുന്നത് കേ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്
കഴിച്ചോ
ആഹ് ഊണൊക്കെ കഴിഞ്ഞ് നാടൻ മക്ക ഞങ്ങൾക്ക് മീൻ കറിയ മ്മച്ചാള വെച്ചു പിന്നെ ക്യാ ബീറ്റ്റൂട്ട് തോരം വെച്ചു പിന്നെ മീൻ പൊയിച്ച്
ഞങ്ങള്ക്ക് മോരു കറിയും തീയലും മീനും
തീയലാ തീയലന്ന് പറഞ്ഞ എന്താ
തീയലന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ വാട്ടി തക്കാളിയൊക്കെ വാട്ടി പടവലവും വെണ്ട ക്കെ ക്കെ ഇട്ട് കറിയ എല്ലാം പച്ചക്കറി ഇടത്തില്ല ഏ തക്കാളിയും വെണ്ടക്കയും വഴുതനി അതാണ് കൂടുതലായി ത്തിടുന്നത് ആ തേങ്ങ തേങ്ങ വറു ഇത്തരയ്ക്കൊ ഒന്ന് കേട്ടിട്ടുണ്ടോ ആഹ് ആഹ് തേങ്ങ വറുത്തരിച്ചിട്ട് ആ പിന്നെ ഉള്ളി വാട്ടീട്ട് പിന്നെ സ് ആ ത ക്കാളിയൊക്കെ ഇട്ട് വെണ്ടക്കൊക്കെ എണ്ണൽ വാട്ടും വാട്ടിയിട്ട് ഈ വറുത്ത അരച്ചതൂടെ ചേർത്ത്
ആഹ് ടേസ്റ്റ് ഉണ്ട് കറക്ക് ടേസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ട് അതെല്ലേ ആഹ് പിന്നെ വൈ വൈകിട്ടത്തേക്ക് സ്പെഷ്യൽ ഒന്നും ഉണ്ടാവൂല ഇത് ന്നെ ഉണ്ടാവുള്ളൂ വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ വെ
സ്നാക്സ് ഐറ്റം ഇന്നിപ്പോ പിള്ളേര് മക്രോണി ഉണ്ടാക്കാന്ന് പറഞ്ഞോണ്ട് ഇരിപ്പുണ്ട് മക്രോണിയില്ലേ പാസ്ത
ആഹ ആഹ ആ
അത് അത് പിള്ളേർ തന്നെ ഉണ്ടാക്കിക്കോളും പിള്ളേർക്ക് ഇഷ്ട അത് അപ്പൊ കുട്ടികള് തന്നെ ഇണ്ടാക്കിക്കോളും അപ്പൊ ഇണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കണ് രാവിലെ എന്താർന്ന് കടിയൊക്കെ?
ഹലോ
പല്ല വേവിച്ചിട്ട് ആ ആ സ്കൂൾ വെക്കേഷനല്ലേ
ആ സ്കൂൾ വെ ക്കേഷനായ കൊണ്ട് രാവിലെ എന്തോന്നാർന്നു കടി? ഇച്ചിരി ക